ഹലോ ആ ആ സുഖാണ് ഉ ചായ കുടി മം ചായ കുടിച്ചിട്ടില്ല ഞങ്ങക്കൊരു കല്യാണണ്ടെനി അപ്പോ വന്ന്ങ്ങാണ്ട് അപ്പം കൊറച്ച് ജ്യൂസൊക്കെ ഇണ്ടാക്കി കുടിച്ച് പ്പ ചായേണ്ട് വേണ്ടാച്ചു അപ്പൊ അവിടന്ന് കൊറച്ച് ചോറൊക്കെ കൊണ്ടുവന്നിനി ബി രിയാണി അതൊക്കെ തിന്ന് കുറച്ചു കൂടി ജൂസൊക്കെണ്ടാക് ക്കി കുടിച്ച് എന്താ ഇങ്ങളെക്കെ വിശേഷം?
വിശേഷം ഇങ്ങനെ പോവുന്നു സുഖം മഴ ഇണ്ടാവടെ?
മഴൊന്ന് ചെറുതായിട്ടൊന്ന് പെയ്തിട്ടൊള്ളൂ അധികം മഴൊന്നും ഉണ്ടായി
ആ ഇവിടെ അങ്ങനെ തന്നെ ചെറിയ മഴാ, വലിയ ബുദ്ധിമുട്ടൊന്നുല്ല ഇന്നു മിഞ്ഞാന്നിന്നു ആയിട്ട്, ഉം ഞാൻ ചായ കുടിക്കലില്ല ഉപ്പാക്കും ക്കാനും ചായ കൊടുത്തു. ഉം ഞാ മ്മള് വൈകുന്നേരം അങ്ങനെ ചായ കുടിക്കലില്ല നിർബന്ധന്നുല്ല കിട്ടിയൽ ആരെ ഇണ്ടാക്കി കൊണ്ട് തന്നിട്ട് കുടിച്ചാ തന്നാലൊക്കെ കുടിക്കും അല്ലാണ്ട് ചായ അങ്ങനെയല്ല ഞമ്മളങ്ങനെ ശീലില്ല ചായ കുടിച്ചിട്ട് അപ്പൊ ആരെങ്കിലൊക്കെ ഉണ്ടാക്കി തന്നാല് കുടിക്കും ഇഷ് ഇഷ്ട കേടൂലാ ശീലോ ഇല്ല
അത് ശെരി എന്താ സ്പെഷ്യലെന്താ ചായക്ക് ചായക്ക്ന്താ സ്പെഷ്യലെന്താ?
കിക്കറ്റോ ബന്നേ അങ്ങനെ എന്തെങ്കിലും കൊടുക്കും അങ്ങനെ സ്പെഷ്യലൊന്നും ഇല്ല
ആചെറുതായിട്ട് എന്തേലും മതിയാവും
ല്ലേ ബന്നോ അങ്ങനെന്തെങ്കിലും ഉണ്ടെങ്കി കൊടുക്കും അങ്ങനെ മുട്ടയുണ്ടെങ്കിൽ മുട്ടയാക്കി കൊടുക്കും അങ്ങനെ എന്തെങ്കിലും അല്ലാതെ - ഇവടെങ്ങനെ കടിയൊന്നും അങ്ങനെ ഉണ്ടാക്കലെന്നുല്ല അവടെ എങ്ങനെ ചായക്ക് കടിയൊക്കെ ഒണ്ടാക്കുവോ
ആ ചായക്ക് മക്കള് സ്കൂ- ട്ട് വരാനാമ്പോഴക്കെന്നെ ഇന്ന് ഇപ്പൊ ഇങ്ങനെ പോയിട്ട് ണ്ടാക്കിട്ടില്ല അല്ലേ മക്കള് വരാനകുമ്പോഴക്കെന്നെ എന്തെ എന്തെങ്കിലും പഴംപൊരിയോ എന്തെങ്കിലൊക്കെ ബ്രെഡ് പൊരിച്ചു കൊടുക്കുവോ എന്തെങ്കിലൊക്കെ ചെറുതായിട്ട്- പയം വാട്ടേ ഉം എന്താന്നുല്ല എന്തെങ്കിലുക്കായിട്ട് മക്കള് ക്ക് ഓര്ക്ക് തൃപ്പതിള്ളത് വന്നിട്ടുള്ളൂ ഉണ്ടാക്ക ഓരോട് ചോദിച്ചിട്ട് ഒര്ക്ക് ഇഷ്ടള്ളത് ഇണ്ടാക്കിയ എന്തേലും കൊടുക്കും മോന് പിന്നെ രാവിലെ കടി എന്തെങ്കിലും ഇണ്ടങ്കേ ഓൻ ചോറ് കൊ ണ്ടോവൂല്ല അവിട്ന്ന് വാങ്ങൂല്ല സ് കൂള്ന്ന് അപ്പ പിന്നെ ഓൻ വന്ന ഉം രാവിലെ പോകുമ്പോ കഴിച്ച് ട്ട പിന്നെ മടിയാണ് ആൺകുട്ടികളാവുമ്പ ചോ റോണ്ടവൻ മടിയാണ്
അങ്ങനെ
ഉം പിന്നെ പൊറത്തുന്നങ്ങനെ വാങ്ങി കഴിക്കൂല്ല ചെല പന്തങ്കിലൊക്കെ വാങ്ങുന്നല്ലാതെ അധികം വാങ്ങൂല ഉം ആ പിന്നെ അവൻ വടെ വന്നിട്ട് കഴിക്കന്നല്ലതെ
ആ ഉം
മക്കളൊക്കെ
മക്കളില്ല
ആ
ഉം
എന്താ കല്യാണങ്ങ
കല്യാണം കഴിഞ്ഞന്നെ മക്കളായില്ല
അ ശരി അപ്പ അടുത്ത് കഴിഞ്ഞിട്ടള്ളാവൂലേ ആ അത് ശരി ഉം
റെ എന്തൊക്കായാ
വേറെന്താ
ഏഹ് ഉച്ചക്ക് ഉരുളക്കെ ങ് മുളക് ഇട്ടതും ചിക്കൻ പൊരിച്ചതും ചോറും
ആ ആ ഉരുളൻകെഴ്‌ എങ്ങനെ മുളകിടല്
ഉരുള ആ കോഴി ഇറച്ചിക്കറിയൊക്കെ വെക്കുന്ന മാതിരി ഉരുളക്കെഴങ്ങും പുളി പാരുന്നാ കൊണം ഇണ്ടാവും ഞമ്മള് പുളി അങ്ങനെ ഇടലില്ല ഉരുളക്കെഴങ്ങിന്റെ കറീല് ചെറിയ ഒര് അല്ലിയൊക്കെ ഇട്ട് കൊടുത്താ ടേസ് റ്റ്ണ്ടാവും
ആഹ് പുളി ഇട്ടാ ടേസ്റ്റ് ഇണ്ടാവും
ആ ചെറിയ ടേസ്റ്റ് ഇണ്ടാവും ഞമ്മള് ഓർമ്മ ഇണ്ടാവൂല ഇങ്ങ കറിയൊന്നും വെക്കുമ്പോ ഓർമ്മ ഇണ്ടാവുല ചിക്കൻ കറി വെക്ക്ന്ന മാതിരി അങ്ങ് വെക്കായി ആഹ്‌ ആഹ് അങ്ങനെയാ വെക്കല് ഉള്ളിയും കൊറേ ഉ ഉള്ളീം തക്കാളീം മുറിക്കൂല ഒരു വെല്യ ഉള്ളി ഒരു തക്കാളീം മുറിച്ചിടും ഇഞ്ചിയിം വെളുത്തുള്ളീം ഒക്കെ ചതയ്ക്കും ട്ട് നല്ലോണം മൊളകും പൊടിയൊക്കെ ഇട്ടിട്ട് മൊളക് ഇടുവാണെങ്കി നല്ലോം മൊളകും പൊടി ഇട്ടിട്ട് നല്ല എരൂല് കറി ബെക്കും കുക്കർല് വിസിൽ കേപ്പിച്ചിട്ട് ഈ ഉരുളക്കെഴങ്ങ് മൊത്തം ഒടക്കും ന്നിറ്റ് വറവ് ഇടും പിന്ന കായും
ഒടച്ച് ഒടച്ചിട്ടാണോ ഒണ്ടാക്കല് ഏഹ് ആഹ് അപ്പോ ക ആ കറിയാണ്ല്ലെ കറിയാണ്ല്ലെ ഞാന് ഞാന് കൂട്ടാനാക്കീട്ട് അങ്ങനെ ഇണ്ടാക്കാ കോയി മൊ ഞങ്ങളൊക്കെ കോയി ക്കലാണ് പിന്ന ഉരുളൻകെഴങ്ങ് കഷ്ണാക്കീം കണ്ട് ഇട്ടിട്ടെ വലിയെ
കഷ്ണെന്നെ അങ്ങനെ കഷ്ണം മുറിച്ചിട്ടെന്നെ ആക്കുവ അത് ഒന്ന് ഒടയ്ക്കുമ്പോ കറി ക്കൊരു കട്ടി കിട്ടും
കറി ആക്കാതെ നമ്മള് ഇങ്ങനെ കോഴി വെക്കണ മാരി വള്ളല്ലാതെ വറ്റിച്ചു വക്കും
വറ്റിച്ചു വെച്ച മാതിരി ആക്കിന്ന ആഹ്
സ്കൂൾ കൊക്കെ അയ്ക്ക്‌ അങ്ങനെ ചിക്കൻ മ തലേ ചെടൂലേ
ആ അതെ
മ്മ് ആ വേറെന്താ നിവൈകുന്നേര പിന്നെന്താ
വൈകുനേരത്തിന് ഒന്നുല പ്രത്യേകിച്ച് അതങ്ങക്ക് ഉച്ചക്കത്തെ ചോറും കറി
ആ അപ്പത് ചൂടോള്ള് വേണ്ടേ
ആര്ക്ക്
ഉപ്പാക്ക് ചൂട്
ഉപ്പക്ക് ഉപ്പപ്പളേ അങ്ങനെ ഭക്ഷണക്കഴിക്കലില്ല രാത്രി ചെൽപ്പോ മാങ്ങണ്ടേ മാങ്ങ ചെത്തിക്കൊടുക്കും അത് ഇപ്പങ്ങനെ കയ് ആ പ്രായമുള്ള ആളാ അപ്പൊ ഇപ്പ അങ്ങനെ ആത് കെടത്തത്തിലൊന്നായീല്ല അസുഖം പ്രഷറോ ബീ. പിയൊക്കണ്ടോ വേറെ പ്രശ്നങ്ങളൊന്നുല്ല പിന്നെ വ്യായാമന്റെ വയ്യായ്മകള് ചെറുതായിട്ടില്ല അല്ലാണ്ട് കിടപ്പലൊന്നായിട്ടൊന്നുമില്ല അപ്പൊ ഭക്ഷണൊക്കെ എങ്ങനെ കൊറ ച്ച് രാ കഞ്ഞി എന്നും കുടിക്ക് കഞ്ഞി മാത്രം ദോസം രാവിലെ കഴിഞ്ഞ കഞ്ഞി കുടിക്കും ഇപ്പൊ ഇങ്ങനെ കഞ്ഞി കുടിക്കുന്ന ആ ഷുഗർല്ല പ്രഷർ കഞ്ഞി കുടിക്കുന്നത് കാരണോ ഉം രാത്രി മൂത്രൊയ്ക്കാന് എടക്കെടെക്കെണീക്കും ആ ഇപ്പോ കഞ്ഞി കുടിക്കല് നിർ ഇപ്പൊ എന്തെങ്കിലും ചായയും ബണ്ണോഅല്ലെങ്കില് മാങ്ങ ഉണ്ടെങ്കിൽ മാങ്ങ കുറച്ചിട്ട അങ്ങനെ എന്തെങ്കിലും അല്ലെങ്കിലൊന്നും ഉണ്ടാവൂല
ആ ആ ആ പിന്നെ മഴ ആയതോണ്ടേ
ആ ഇപ്പൊ മഴയും കുടായതോണ്ട് അതെ ആ ബുദ്ധിമുട്ടാവല്ലോ ഉപ്പാക്ക് എണീക്കാനൊക്കെ രാ കെടന്ന് കഴിഞ്ഞാല് ഊരവേദനീം കാലിനൊക്കെ നീരും ണ്ടപ്പോ കെടന്ന് കയ്ഞ്ഞാ പിന്നെ എണീക്കാന് വിചാരിച്ചപോലെ ചാടി എണീക്കാനാവൂലാലോ നമ്മളൊന്നുമ്മാരി പ്രായായതല്ലേ അപ്പൊ എണീക്കാനാവൂല്ലല്ലോ
ഉം ഉമ്മല്ലേ
ആമ്മണ്ട് ഉമ്മ ഓ എന്തായാലും ഉമ്മാക്ക് ചപ്പാത്തി ആണ് ഉണ്ടാക്കലാണ് ഉമ്മാക്ക്പ്പ ഷുഗറുണ്ട്
ഉം ഉം
അങ്ങനെ ഉമ്മയങ്ങനെ ഭക്ഷണം കഴിക്കല് കുറവെന്നെ പ ഗുളിക കൊറേ കഴി കാണ്ട് കുളിഗെ വെള്ളം കൊടുത്ത് വയറ് നർ പിന്നെ നമ്മള് നിർബന്ധിച്ചിട്ട് എന്തെങ്കിലും- കൊറേ ഗുളിക കുടിക് ക്ക്ന്നയല്ലേ അപ്പം മരുന്ന് മാത്രം കുടിച്ചിട്ട് കാര്യല്ല പറഞ്ഞിട്ട് വെള്ളം കൊണ്ടോയി കുടിപ്പിക്കും.
ആ ആ ഹസ്ബന്റ് എന്താ ചെയ്യണ്?
ഹസ്ബന്റ് നാട്ട് തന്നെ
ആ ആ ആ ഉസ്താദാ അപ്പ അടുത്തന്നാവുല്ലോ അതോ ദൂരത്തോ ആ അപ്പ അപ്പ എന്നും വരാവോ വരായ്
ആ എന്നും ആ അതെ വന്നു പോണതും
ആ അത് ശരി
ഉം വേറെന്തൊക്കെ അവിടെങ്ങനെയാ രാത്രിയൊക്കെ ആ പെരുന്നാളൊക്കെ കഴിഞ്ഞല്ലോ
ഇവിടെ രാത്രി ഞങ്ങക്ക് ചോറെന്നെ, ഇവരെ ഉപ്പാക്ക് ഇങ്ങനെ പറ ഷുഗറൊക്കെ ഇണ്ടായതോണ്ടെ ചെലപ്പം ചപ്പാത്തി ഇണ്ടാക്കും, ഉം ചപ്പാത്തിയെൻ
രാത്രി ലഗുവായിട്ട് എന്തെങ്കിലുവാ വാണ്ടി ചപ്പാത്തി കറി. ചോറങ്ങനെ ആരും കയി ക്കാൻ കൂട്ടാക്ക്ന്നില്ലല്ലോ തടിം കൂടുന്ന് പേടിച്ചിട്ട്
അതെന്നെ
ചെറീയ ചപ്പാത്തി വാണ്ട്യരുലെഹ്
ഉം ഉം
ഇത്തരുവി അഹ് പൊടിന്റെ അരിന്റെ എന്തെങ്കിലു വാണം. ഗോതമ്പിന്റെ തിന്നല് കൊറവാണ് രാത്രി അരിന്റെ എന്തെങ്കിലും ഭക്ഷ- ആമാനു ചോറല്ലാത്തത് ദോശ പത്തിരി അങ്ങനെന്തെങ്കിലും വാണം നിർ എന്തെല്ലാം ഇന്നാലും വാണം അപ്പ ഇണ്ടയി കൊടു പിന്നെ ഉമ്മക്ക് എന്തെങ്കിലും ഗോതമ്പി- എന്തെങ്കിലും ഉണ്ടാക്കണം പക്ഷെ കുട്ട്യെകൊക്കെ ഞമ്മക് കൊക്കക്കെ ചോറന്നെ പക്ഷെ ഇണ്ടാക്കിയ എല്ലാർക്കും ഇതാ വാണ്ട്യേത് ചപ്പാത്തിയും ചപ്പാത്തി ദോശേണ് ദോശ് ഒന്ന് തരോ ഒന്ന് തരോ ന്നൊയ്ച്ചാ എല്ലാർക്കും അതാ വാണ്ട് ചോറ് ആർക്കും തിന്നാൻ ഇഷ്
ഉം ഉം എവിടന്നെന്ന വരെ പാക്കെ ചപ്പാ ത്തി ഇങ്ങനെ എന്ന് അധികം തിന്നിട്ട് ട്ട് മടു പ്പാണ് ഇഷ്ടല്ല അപ്പം ചെലപ്പംതേമാതിരി ബ്രെഡോ എന്തെങ്കിലുമൊക്കെ കൊടുന്നിങ്ങാണ്ട് ചെറുതായിട്ടേ
മ്
വേറെന്താ ട്രിപ്പ് ഒക്കെ പോയോ പെരുന്നാൾ ക്ക്‌
പെരുന്നാക്ക് ആ വീട്ട് നിങ്ങൾ എവിടെയും പോയോ എന്ത്
എന്താ ചോയിച്ച്
നിങ്ങൾ എവിടേക്കെങ്കിലും പോയോന്ന്‌
ഇല്ലേ ട്രിപ്പൊന്നും പോയിട്ടില്ല വീട് ട്ടി പോയിന്നല്ലാതെ വേറെ എവിടെയും പോയിട്ടൊന്നൂല്ല
പിന്നെ പെുന്നാള്കഴീമ്പോതേന് സ്കൂള് തുറന്നു മഴയായി ടയായി എവടേം പോവാൻ പറ്റണ്ടായല്ലോ ഉം
പ്പ് ഒന്നും പോയിട്ടില്ല പിന്നെ അങ്ങനെ ട്രിപ്പ് പോകാൻ അങ്ങനൊയിട്ട് പോവരുല്ല എപ്പോളെങ്കിലൊക്കെ അങ്ങനെ പോവാന്നല്ലാതെ
ആണോ
ഉം പോയി അവിടെ എല്ലാവാരും വടെ കൂടി അങ്ങനെ അങ്ങനെ പോകുന്ന അകെ ഒന്ന് രണ്ടു ദിവസം പിന്നെ വീട്ടിൽ പോകാന അങ്ങനെ ആട് അധികം അയക്കൂല്ല ഞങ്ങ ആ ഒരു ദിവസം പോയങ്ങാണ്ട് പിറ്റേ എന്ന് പരാനക്കെ കൊള്ള അങ്ങനെയൊക്കെയ ഉള്ള സമ്മതിക്ക നമ്മൾ ഒറ്റക്കെ ആവുമ്പോളേ ക്കൊരു ബുദ്ധിമുട്ട നേ വിചാരിച്ചങ്ങാണ്ട് ആ ആ അ ഒറ്റ
ആഹ ആ ആഹ
ഉം വേറെ എന്തൊെ ക്ക
എന്നും ഇങ്ങനെപോണു
പിന്നെ മോളും വരാണ്ട ഇനി അപ്പം പിന്നെ ഓള് മോളം വലിയ മൂ ത്ത മോള കല്യാണം കഴിഞ്ഞന്ന അപ്പൊ ഓളന്നപ്പളേ ഓൾക്ക് എക്സാാം ഒക്കെ ആയതൊണ്ട് അപ്പോ അവഓൾക്ക് ഓൾ അങ്ങോട്ട് പോന്നിട്ടില്ലേ ഇനി അപ്പോ ഓൾ ഇങ്ങോട്ട് വന്നതേ ഇനി അന്റെപ്പം വീട്ടക്ക് പോന്നിട്ടില്ലേ നി അറ
അതെയ ഏ നിങ്ങളെ എത്ര മക്കള
എനിക്ക് നാല്മക്കള് മൂന്ന് പെണ്ണും ഒരാണും മൂ ത്ത മോളാണ് മോളെ കല്യാണം കഴിഞ്ഞന്ന ഒളിപ്പോ പി ജിക്ക് പഠിക്കണണ്ട് ഉം
ആ അതെ
ഉം
എന്നാ പിന്നെ വേറൊന്നു ലല്ലഞാ പിന്നെ വിളാം
ആഹ ആയിക്കോട്ടെന്നെ ശരി